ഹലോ ആഹ് എന്തൊക്ക സുഖല്ലേ?
സുഖം തന്നെ
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞിപ്പോന്നില്ല പണികള് തീർന്ന് കഴിഞ്ഞു നടും കൂടെ വിട്ടു
എന്ത്
പണിയൊന്നും കഴിഞ്ഞിട്ടൊ ന്നുല്ല അയ്ന്റെ നടുകൂടെ വിളിച്ചതാ കഴിഞ്ഞ്ട്ട് വിളിക്കാൻ നമ്മക്കാവുല്ലല്ലോ ഒന്നട്ക്ക്മ്പോ ഒന്നുണ്ടാവൂലോ
ആഹ് മക്കളൊക്കെ സ്കൂളിൽ പോയോ? ആഹ് രാവിലെ ഒരു തെരക്കായിരിക്കുലേ?
ആഹ് തെരക്കായിരിക്കും എന്നാലും അതിന്റെ നടു കൂടെ വിളിച്ചാലല്ലേ നമ്മുക്കിത് നോക്കിക്കാനാവൂല്ല
ആഹ് ആഹ് വീട്ട്ലെല്ലാരുണ്ടോ?
വീട്ടില് ഞാനും കുട്ട്യോളും ഭർത്താവും ഞങ്ങളന്നെ ഉള്ളു
ആഹ് ആഹ് അപ്പോ പിന്നെ ആക്കം പോലങ്ങനെ മക്കളൊക്കെ പോയതോണ്ടങ്ങനെ നമ്മള് സ് അങ്ങനെ
ആഹ് അങ്ങനെ എടുക്കാലോ പിന്നെ പേടിക്കൊന്നും മേണ്ടാലോ സ്വന്താകുമ്പോ പിന്നെ
ആഹ് ആഹ്
ഉം എന്താന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെലും ഇണ്ടോ?
സ്പെഷലൊന്നുല്ല എങ്കില് ഭൂരിം മുട്ടക്കറിയ ഇണ്ടാക്കിയന്ന്
ആഹ് ഉച്ചക്കൊക്കെ എന്താ കഴിക്കാൻ ചോറന്നല്ലേ
ഉച്ചക്ക് ചോറും കറിം ഉണ്ടാക്കണം എന്റെ ഭർത്താവ് ഇവിടെ ണ്ടാവല്ല ഓര് ചെലപ്പ്ന്ന് രാത്രിയെ എത് വരും
ആഹ്
ഇന്ന് പ്പോ രാത്രിയക്കെ വേറെ നോക്കണം അല്ലെങ്കിൽ അങ്ങനെല്ലെ പെൺകുട്ട്യാക്ക്
ആഹ് അല്ല മക്കള്ക്ക് ചോറ് കൊണ്ടോണോ അതോ സ്കൂളിന്ന് കിട്ടോ?
രാവില ഉണ്ടാക്കുന്നക്കടിയാ കൊട്ക്കും ചോറ് ചെറിയ മോള് ചോറ് അവിടെ പോയി കഴിക്കു
ആഹ്
വല്യോള് കൊണ്ടു പോകും
അതേലോ
ഉം
ഏ രാവിലത്തെ കടി കഴിക്കലാ വൈന്നേരംവരെല്ലേ ക്ലാസ്?
അഞ്ച് മണിയാവും തിരിച്ചു വരാൻ
ആഹ് ആഹ് അഞ്ച് മണിയൊക്കെ ആവുല്ലേ
ആഹ്
ആഹ്
ഇങ്ങനെ വരും
ഇങ്ങളെ എന്തേലും ആഹ് ആഹ് വീട്ടില് എന്താ കൃഷിയും കാര്യങ്ങളൊക്കെണ്ടോ?
കൃഷിയൊന്നുംല്ല സ്ഥലം കുറവാ ഞങ്ങക്ക് അതിനെക്കൊണ്ട് കൃഷി ഉണ്ടാവുല്ല
ആഹ് ആഹ് നിങ്ങളന്തേലും ചെയ്യ്ണ്ടോ?
ഇല്ല ഇല്ല ഒന്നും ചെയുന്നെന്നുംല്ല
മക്കളെ എന്തിനാ പഠിക്കണ?
ഒരാള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള് മൂന്നാം ക്ലാസ്സില് ഒരാള് പ്ലസ് ടു കഴിഞ്ഞിരിക്ക്‌
ആഹ് ആഹ് പത്താം ക്ലാസ്ക്കെ ക്ലാസ്സ്‌ ആകുമ്പോ അതിന്റേതായിട്ടുള്ള ഇത് ഉണ്ടാവുംല്ലേ
ആഹ് ഉണ്ടാവുണ്ട്
ട്യൂഷൻ എന്തേലും പോണ്‌ണ്ടോ?
ട്യൂഷൻ ഇല്ല പക്ഷെ കുട്ടി അ പ്പ ക്ലാസ്ണ്ടല്ലോ സ്കൂള്
ആഹ് ആഹ്
രാവിലെ വൈകുന്നേരോ ക്ലാസ് ഉണ്ട് ഉച്ചക്ക് അതിനെ കൊണ്ട് ഇന്നെ
ഉം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുല്ലെ
ആഹ് പിന്നെ ശനി ഞായറേല്ലാം ക്ലാസ്സ്‌ തന്നെ ക്ലാസ്സ്‌ തന്നെ തീരെ ഒഴിവ് ഒന്നും ഉണ്ടാവുല്ലേ
ഓൺലൈനോ
ഓൺലൈൻ അല്ലേ അതില്ല
ആഹ്
ഓൺലൈൻ ക്ലാസ്ല്ലാം വെറുതെ ഓല് വേറെ എന്തോ തോണ്ടന്നായിരിക്കും നമ്മൾ നോക്കുമ്പോ പഠിക്കും
ആഹ് ആഹ് അപ്പൊ പിന്നെ എല്ലാരും സൈയിലൊക്കെയാണല്ലോ
ആഹ് അത് തന്നെ ഉം
ഉം
അപ്പൊ അതല്ലേ പരിപാ
ങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാ
ആഹ് ഫുഡ് എല്ലാ ഉണ്ടാക്കും
ഉം എന്തിനോടാ താല്പര്യം ഇത് എന്ത് ഫുഡിനോടാ
അങ്ങനൊന്നുല്ലാ ഇങ്ങനെ ഉള്ളത്
ഉം
എണ്ണക്കടി അധികം മാണ്ട അധികം ഇഷ്ട്ടെല്ലേ
ആഹ് ആഹ്
ഉം ഉം ബാക്കിയെല്ലാം
മധുരത്തിനാെടൊക്കെ താല്പര്യ
മധുരം വേണ്ട അധികം മധുരം തീരെ പ റ്റണ്ടല്ല എന്നാലും അധികം വേണ്ട
ഉം അല്ല മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോതേന് എന്തെലുണ്ടാക്കോ
ചെലപ്പോണ്ടാക്കും ചെലപ്പോ എന്തെങ്കിലും ബേക്കറിയോ ബിസ്ക്കറ്റോ എട്ടം കൂട്ടിട്ട് കൊടുക്കും പിന്നെ ചോറ് കഴക്കൂന് ചോറ് കൊണ്ട് വാണ്ട് പോവുന്നതല്ലേ
ആഹ് ആഹ്
ഉം ഉം
രാത്രി ചോറാണോ കഴിക്കാണേ എല്ലാരും
അല്ല അല്ല രാത്രി ചോറു വേണ്ട ഉം എന്തെങ്കിലും വേണം ദോശയോ നെയ് പത്തലോ ചെല പ്പോ ചപ്പാത്തിണ്ടാക്കും ചപ്പാത്തി വല്ല്യ താല്പര്യന്നുല്ല ആർക്കും ആട്ടേന്റത്
ആഹ്
അരിണ്ടന്നെങ്കില് ഞളെ അരി അരച്ചീട്ട് വെക്കും എന്നിട്ടെന്തെങ്കിലും അ ഉം
നിക്ക് എന്തേലും ഇഷട ചെയ്യാൻ ഇഷ്ട്ടൊള്ളതെന്താ ഹോബിയൊക്കായിട്ട്
എങ്ങനെ
ചെയ്യാൻ ഇഷ്ട്ടൊള്ള കാര്യന്താ ഹോബി
ചെയ്യാന് അങ്ങനത്തെ കാ തൊന്നുല്ല്യ എല്ലോം ചെയ്യല ഉം
ആഹ് ബുക്കൊക്കെ വായിക്കോ
ആഹ് ബുക്ക് വായിക്കും കുട്ടിയള് നമ്മളെ ലൈബ്രറിന്ന് കൊണ്ടത്തരും ബുക്ക്
ആഹ് ആഹ്
അത് വായിക്കും
ങ്ങള് വെറുതെ ഇരിക്കുമ്പോ ഫിലീമും കാര്യങ്ങളൊക്കെ കാണോ
ഫിലീമും അങ്ങനൊന്നും കാണില്ല കൊറെല്ലാം ഷോർട്സ് എല്ലാം നോക്കും
മ്
ഫിലിമ്ന്ന് പറഞ്ഞ നമ്മള് കൊറെ ഇരിക്കണ്ടേയിമില് തിരുവോളം ഇരിക്കണം കണ്ടു തൊടങ്ങിയാ പിന്നെ അല്ലെങ്കി പിരാന്തായി പോവും
ആ പൊർ പൊറത്ത് പോകലുണ്ടോ
ആഹ് പൊറത്തെല്ലാം പോവും ഫിലീമ് കാണാനൊന്നും പോവില്ല കുട്ടികളെല്ലാം കൂട്ടിട്ട് ഒന്നായിട്ടിങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്തെരോ ആ അങ്ങനോക്കെ പോവും
ടൂറൊക്കെ പോകലുണ്ടോ
ആഹ് സ്കൂള് പൂട്ടിയെരെ പോയിക്ക് സ്കൂളും മദ്രസും ഇല്ലാണ്ട്ക്കണം അന്നേര നടക്കൂ ഒന്നുണ്ടാവുമ്പോ ഒന്നും ഉണ്ടാവൂല അങ്ങനെ ആയാലി ആവൂല്ലല്ലോ
ആഹ് ആഹ്
രണ്ടും ഒപ്പരല്ലാത്തൊണ്ട് രണ്ടും ലീവ് കിട്ടുമ്പാ പോവാനാവു
ഉം
നിങ്ങളെന്താ പഠിക്കുന്നോ അല്ലെങ്കിൽ
ഞാന് ആ യിന്റെ മാരേജ് കഴിഞ്ഞ് കുട്ടികള് ഇല്ലായിട്ടില്ല എന്താ ഇവിടെ മദ്രസയില് ടീച്ചറായിട്ട് പോവ
അയ് ശരി ആഹ് ആഹ്
രാവിലെ അത് കഴിയും രണ്ടും
ണ്ടാവൂലെ
ആഹ് രാവിലെ ഏഴ് മണി മുതൽ എട്ടര വരെണ്ടാവും പിന്നെ നമ്മള ഏ
എത്രാം ക്ലാസ്സാ പഠപ്പിക്കുന്നത്
ഏ നാലാം ക്ലാസ്സും ഏഴു മില്ല നാലും ഏഴൂല്ല ബാക്കിയല്ലാതുംണ്ട്
ആ ശരിയാണ്
ഉം
ഉം ആഹ് എന്തെങ്കിലും ഒന്നും ഉണ്ടാ നല്ലതാ
ആഹ് ആഹ്
ആന്ന്
പിന്നെ ഇനി എന്തേലുംക്കെ ആട്ട് കോഴ്സും കാര്യങ്ങള എന്തെങ്കും ഇട്ട് നോക്കണം ഇൻ ഷാ ള്ളാ ആ നാട്ടിലാസ്കുളില് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ
അയ്ശരി ആഹ്
പിന്നെ വീട്ടില് ഉമ്മ ഉപ്പാ നാത്തൂന്മാര് എളയച്ചൻ ഒക്കെയുണ്ട്
ഉ ഭർത്താവിന്റെ വീട്ടിലാണോ ഉള്ളത് ഭർത്താവിന്റെവീട്ടിലല്ലേ
ആഹ് ഭർത്താവിന്റെ വീട്ടില്
ഉം
പിന്നെ എല്ലാരും
അവിടെത്തന്നെ ഉണ്ടാവും എങ്ങും പോക്കില്ലെ അങ്ങേക്ക് പോക്കില്ലെ
ആഹ് ആഹ്
പോകുന്നില്ലേ
ഉം
മഴ ഉണ്ടോ നാട്ടില്
ആഹ് മഴന്നെയല്ലേ
ഉം
ഇപ്പൊ ഇന്ന ഒരുര് വെളിച്ചം വെക്കില്ല രാവിലെ ഒക്കെ പിന്ന മുന്നാന്ന് ഒക്കെ ഭയങ്കരമയയായിരുന്നു രാത്രിയൊക്കെ ഭയങ്കരമയ ആഹ ആഹ്
ഒരു ഇരുട് പോലത്തെമയ ഉണ്ടാവൂലേ അതന്നെ-
ആഹ് ആഹ് -
കുട്ടിയക്കായി ബുദ്ധിമുട്ട്നി സ്കൂള പോകുമ്പോ ഭയങ്ക ബുദ്ധിമുട്ട് ബസ്ല്ലാത്തരിക്ക് ബസ് കായറണവവർക്ക്- സാരില്ല മൂത്തോക്ക് ബസില്ല എവിടെ അരിയ തന്നെ എന്നാലും പോകുമ പക്ക അടന്നന്നെയ ആഹ് അല്ല ബസ്സല്ല ലെയിൻ ബസ് ഒന്നുംല്ല നുന്നിട്ട് തന്നെ വേ വ
നടന്നിട്ട് പോയത് എടുത്താണ് സ്കൂൾടു-
ആഹ് ഇവിടെ ആരിയ തന്നോ
ആഹ് ആഹ്
ഒരു മോള് ബസ്സിൽ പോ ബസ്സിൽ പോണക്ക സരിഇല്ലൻഇവ്ടെന്ന്ന്നെ മറ്റത്തന്ന് തന്ന
ആഹ് പിന്നെ കുഴപ്പമില്ല
കുഴപ്പില്ല ഓളാ മറ്റോളാ യൂണിഫോം എല്ലാം നനീട്ട് അങ്ങോട്ട് പോകുമ്പോഴട്ടാല്
നഞ്ഞൊരുട്ടല്ലേ
ഭയങ്കര ഇടങ്ങേറായിരിക്കാ ഇരിക്കാൻ വരെ പറ്റൂലാലോ ക്ലാസില് അധികം നനഞ്ഞാൽ
ഇങ്ങ മഴ പെയ്തിട്ട് ഇവിടെ ബുദ്ധിമുട്ടുകളൊന്നുംല്ലല്ലോ?
ഇല്ല ഇല്ല. അതൊന്നും ഇല്ല.
ഓഹ്.
അത്ര കടുപ്പൊന്നില്ല ഇപ്പൊ മൂന്നാല് ദിവസ ആയിക്കാളും ഇങ്ങനെ പെയ്യേ ഇതുവരെ അങ്ങനെ ഇല്ലേ ഇപ്പ മൂന്നാല് ദിവസായി ഭയങ്കര പെയ്യലന്നെ രാവിലെയും രാത്രിയുമെല്ലാം എല്ലാം ഫുള്ളായിട്ട്.
ആഹ് അവിടെെ വെള്ളത്തിന ഒന്ന അങ്ങനെ ബുദ്ധിമ മുട്ടില്ലല്ലോ മഴയായതുകൊണ്ട് പൊയഭാഗത
പൊയഭാഗം അല്ല പൊയ ഉണ്ടെങ്കിലും കൂടി വെള്ളം കുറവായിരിക്കും. അതിനെക്കൂടി ഞങ്ങള് പൊയേലടിച്ച് ഉം.
ന് വേനൽക്കാലത്തൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവൂല്ല അല്ലേ?
ഇല്ല ഇല്ല ഇല്ല പൊയേല് അടിച്ച ഞങ്ങക്ക് ഇവിടെ രണ്ടു മൂന്ന് പൊരക്കാര് എടുത്താലും ഞങ്ങക്ക് വെള്ളത്തിന് ക്ഷാമ ഇല്ല ഇപ്പൊ.
ആഹ്
തറവാട്ടില ക്ഷാമ ഉണ്ടാവ. ഓന് ഇവിടെന്നങ്ങ് എടുക്കും- കിണറായനെക്കൊണ്ട് ലാസ്റ്റ് ആകുമ്പോ കുറച്ച് വറ്റും.
ഉം ഇങ്ങളെ അടുത്ത് കുടുംബക്കാരൊക്കെ ഉണ്ടോ? വീടുകളൊക്കെ അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ വൈകുന്നേര നേരങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങു ഉം.
അങ്ങനെയെന്നൂല്ല. ഞങ്ങള് ഞങ്ങടെ പണി കഴിഞ്ഞ് ഇവിടെരിക്കും. അങ്ങനെ തന്നെ എല്ലാവരും.
ആഹ് ആഹ്
ആഹ്
അങ്ങ് ശരി ഓക്കെ.
ആണാ